ഹലോ
ആഹ് പറയൂ എന്തൊക്കെയാ വിശേഷം കേക്ക കേൾക്കാ പറയൂ
ആ നമ്മളിപ്പ ഇന്ന് സംസാരിക്കുന്ന വിഷയം നമ്മുടെ കാലാവസ്ഥയും ഈ ഇപ്പത്തെ ചൂട് കൂടിയൊരു കാലാവസ്ഥയും അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ആഗോളതാപനം മൂലം ഉണ്ടാകുന്ന വ്യതിയാനം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അതുമൂലം മനുഷ്യർക്കും മൃഗങ്ങക്കും ഉണ്ടാകുന്ന രോ രോഗപ്രശ്നങ്ങളും രോഗ അലർജിയൊക്കെ ആയിട്ട് ഒരുപാട് പ്രശ് നങ്ങള് ഉണ്ടാവുന്നുണ്ടല്ലോ പിന്നെ ചൂട് കൂടിട്ട് ഒരുപാട് പേർക്ക് നമ്മുടെ പൊള്ളലെ ക്കെ അങ്ങൻത്തെ കൊറേ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടല്ലോ അപ്പൊ അതിനെ കുറിച്ചൊക്കെയാണ് നമ്മളിന്ന് സംസാരിക്കുന്ന ഒരു
ആ
ആഹ് പറഞ്ഞോ ചേച്ചി പറഞ്ഞോ
അലർജി പ്രശ്നം ഞാനും ഇപ്പോ അനുഭവിച്ചോണ്ടിരിക്കയാണ് അറിയാം
അതെയല്ലേ നിലവിൽ ഇപ്പോ ഉണ്ട് അല്ലേ ആഹ് ആഹ് ആഹ് ചൂട് കൂടിയിട്ട് ഈ കഴിഞ്ഞ ഇടക്ക് ഞങ്ങളൊന്ന് ചൂട് കൂടിയിട്ട് ഒന്ന് പുറത്തിറങ്ങിയായിരുന്നേ പുറത്ത് പുത്തിറങ്ങിയ സമയത്ത് ഉം വെയില് തട്ടിയ ഭാഗം മുഴുവനും ഭയങ്കരമായിട്ട് ചൊറിച്ചില് വന്നിട്ട് അവിടെ മുഴുവൻ മൊത്ത മൊത്തം ഭയങ്കരമായി ഇങ്ങനെ ഈ റെഡ് കളറില് എന്താ പറയോ ഒരു ചുവ ചുവപ്പ് കളറ് നന്നായിട്ട് പടർന്നായിരുന്നു ദേഹം മുഴുവൻ പി ആഹ് അതിന് എനിക്ക് വെയിലത്ത് പിന്നെ ഇറങ്ങ പറ്റില്ല വെയിലന്ന് പറഞ്ഞാൽ ചൂട് കൂടുന്നത് ഒരു തരത്തിലും എന്റെ ശാരീരിക രീതി രീതികൾ അനുസരിച്ച് പറ്റുന്നില്ല ഉം ഉം ഞങ്ങൾ ശരിക്കും നിലവില് തണുപ്പുള്ള കാലാവസ്ഥ ഉള്ള ഒരു നാട്ടിലാണ് താമസിക്കുന്നത് പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഇവിടെയും ആഹ് നാട്ടിലെ പോലെ തന്നെ ചൂടായി അപ്പത്തേന് വെയില് കൂടിയപ്പോത്തേന് വെള്ളവും പറ്റി തുടങ്ങി അതുപോലെ നമ്മുടെ പിന്നെ ശാരീരിക ബുദ്ധിമുട്ടുകളും കൂടുതലായി എന്നാ പറയുന്ന തൊലിപ്പുറം മുഴുവനുവേ ഈ ചൊറിഞ്ഞ് തടിച്ച് പിന്നന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ശരീ
ആഹ് ഉം ചൂട്കുരു ഞങ്ങൾ പറയല് ചൂട്കുരു ഞങ്ങളെ നാട്ടില് പറയല് ചൂട്കുരുന്നയനെ
അതെല്ലേ ആഹ്‌ ഇത് കൂടി വന്നിട്ടുണ്ടല്ലോ നമ്മൾ ചൊറിഞ്ഞ് കഴിഞ്ഞ് വരുമ്പോൾ ഭയങ്കരമായ നീറ്റല കുറേ നേരത്തേക്ക്
അങ്ങോട്ട്ഒന്ന് ഒരു വെള്ള വരും ചെയ്യും നീറും ചെയ്യും
ആഹ് നീർകയും ചെയ്യും അയ്യോ അത് ഒരു രക്ഷേ മുഖം മുഴുവനായരുന്നു തന്നെ മുഖവും
അതായത് വെൽ എവിടെയൊക്കെ ആക്കുന്നുണ്ടോ അവിടെല്ല ഞങ്ങള് തേ തേങ്ങയുടെ ആഹ് തേങ്ങയുടെ പാലേ ആഹ് ആഹ് പറഞ്ഞോളൂ ഞങ്ങള് തേങ്ങണ്ടല്ലോ തേ തേങ്ങാപ്പാൽ ഒഴ കുളിച്ച തേ കുളിച്ചാൽ കുറേ കുറവ് കിട്ടും തേച്ചിട്ടിട്ട് ആഹ്
ആഹ് ഈ തേങ്ങാപ്പാല്ലിന് തണുപ്പുള്ളത് കൊണ്ടായിരിക്കും അല്ലേ
ആഹ് ആഹ് തേങ്ങാപ്പാല് ഇതാക്കിയ നല്ല ഇതാണ് മാറ്റേണ്ടതിന് ഹോസ്പിറ്റലില് ഓഹ് ഡോക്ടർ കസ്റ്റമറെ കാണിക്കുന്നട്ടും നല്ലത് തേങ്ങാപ്പാലാണ് നല്ല ഇതാ
അതെയല്ലെ ആഹ് ആഹ് ഹാ അത് ഞാൻ ഇതുവരെ പരീക്ഷിച്ചിട്ടില്ലാത്തൊരു കാര്യമാണേ അത് കൊള്ള ഇനി വരുമ്പോ ഒന്ന് നോക്കാലോ നമുക്ക് ഞാൻ അങ്ങനെ ഉപയോഗിച്ചിട്ടും ഇല്ല
തേങ്ങ വെള്ളം ഉണ്ടല്ലോ തേങ്ങൻ്റെ വെള്ളം നമ്മള് ഇപ്പ ആട്ടാനൊക്കെ വെളിച്ചെണ്ണ ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുമ്പോ തേങ്ങ പൊട്ടിയ വെള്ളം അതുകൊണ്ട് ചെറിയ കു കുഞ്ഞു കുട്ടികളൊക്കെ മേലെ തലയില്ലാത്തോടത്തൊക്കെ കുൽപ്പിക്കും അങ്ങനെയൊക്കെ ചെയ്യും അങ്ങനെ ആകുമ്പോ നല്ല സുഖം കിട്ടും അയിന്
അതെ അല്ലേ
അതെല്ലെ ആഹ് ഞങ്ങള നാട്ടിലൊക്കെ അങ്ങനെ ചെയ്യലുണ്ട്
ചെയ്യലുണ്ട് ആഹ് ആഹ് ഈ പണ്ട് ഇല്ലായിരുന്നു മറ്റേ എന്ന ഒരു ഉരുക്ക് വെളിച്ചണ്ണൊക്കെ ഉപയോഗിച്ച് അത്ഈ പിള്ളേർക്ക് തണുപ്പ് കിട്ടാൻ വേണ്ടിട്ടൊക്കെ ചെയ്യുവരായിന്നോ അത് ഇന്ന് എനിക്ക് തോന്നുന്നു അധികം ഇല്ല തോന്നുന്നു അങ്ങനെ ചെയ്യുന്നവർ
അതൊന്നും ഞാൻ കേട്ടിട്ടില്ല ഇങ്ങനെ ഇങ്ങനെ ചെയ്യും ചെറുപ്പത്തിലേ ഞങ്ങൾ അങ്ങനെ ചെയ്ത് ശീലിച്ചതാ അത് ഉം നമ്മള് കുളിക്കുന്നതിന്റെ മുന്നേക്കെ തേങ്ങാപ്പാലും മോത്തം തേച്ചിട്ട് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്ത് കൊണ്ട് കുളിച്ചാൽ മതി എന്നാ കൊറെ ആഹ് കൊറെ ആശ്വാസം കിട്ടും
ഈ ചൂട് കൂടിയത് നിങ്ങളുടെ വെള്ളത്തെ ഒക്കെ ബാധിച്ചിട്ടുണ്ടാവില്ലേ ഇതുവരെ
ഞങ്ങൾക്ക് വെള്ളത്തിന് കുടിവെള്ളത്തിന് പ്രശ്നമില്ല ഞങ്ങ ഞങ്ങൾക്ക് ആഹ് രണ്ട് ഫോർ വീലുണ്ട് മറ്റേതു ഉണ്ട് കോഴൽ കിണറുണ്ട് സാധാ കിണറുണ്ട്
ആഹ് ആഹ് ഹാ ഇവിടെ ഇവിടെ ചൂട് കൂടിയപ്പോത്തന്നെ വെള്ളവും കുറഞ്ഞു പിന്നെ പിന്നെ മൃഗങ്ങളൊക്കെ ഒരുപാട് ചാവുന്നുണ്ട് ഈ പശുവൊക്കെ അതുപോലെ അതിന് ഒരുപാട് അസുഖങ്ങള് വരുന്നു അത്ങ്ങളെ കൊണ്ട് നട ക്കുന്നു അതിന് ഒപ്പം തന്നെ മനുഷ്യരുടെം ഈ കഴിഞ്ഞ ദിവസം ആഹ് പ എന്താ പറമ്പിൽ പണി ചെയ്തുകൊണ്ടിരുന്ന ഒരു ചേച്ചിയുടെ ആ ദേഹം മുഴുവനും ഇതേക്കൂട്ട് കൂടിയിട്ട് ഈ ചൂട് കേറിയിട്ട് പുള്ളികാരി ഭയങ്കരമായിട്ട് വൈകുന്നേരം വീട്ടിൽ വന്നപ്പോത്തേന് പുള്ളിക്കാരി വീണു ആളേം കൊണ്ട് ആശുപത്രിയിൽ ചെന്നപ്പോ ആ സൂര്യാഘാതം ഏറ്റതാണന്ന് പറഞ്ഞ് ഐ സി യു കയറ്റിയാരുന്നു കൈമുഴുവനും പൊങ്ങളിച്ചു വന്നു
ആഹ് ആഹ്
അത്രേം അത്രെയും വിഷയങ്ങൾ ഉണ്ട് ഇപ്പത്തെ ചൂടിനെ പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഒരു ചൂടുകാലം വരുന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ചൂടുണ്ടെന്ന് പറഞ്ഞാലും നമ്മള് ശരീരത്തിൽ അത് അധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാതെ പോക്കൊണ്ടിരുന്നേനെ
ഉം ഇപ്പ ഇപ്പ അത് താങ്ങാൻ കഴിയണില്ല ശരീരത്തിന്
എന്തോ
ശരീരത്തിന് ശരീരത്തിന് താങ്ങാൻ കഴിയുന്നില്ല പറയാ
അതെ അതെ ആ കുഞ്ഞു പിള്ളേര് നമ്മൾ ഈ അവധിയായിട്ട് പിള്ളേരെ വീടിനകത്തിരിക്കേണ്ട ഒര അവസ്ഥയായി പോയില്ലേ ഇപ്പോ ചൂട് കൂടിയത് കൊണ്ട് പുറത്തിറക്കാൻ പറ്റുന്നില്ല പുറത്ത് ഉം കളിക്കാനാണെങ്കിലും അതുങ്ങക്ക് പുറത്ത് പോകണെന്നുണ്ട് പക്ഷെ നമുക്ക് പുറത്തു വിടാൻ പേടിയാണ് കാരണം
പേടിയാണ് ഒത്തിരി പിള്ളാർക്ക് പൊള്ളൽ ഏറ്റല്ലോ
ഇവിടെ ഇവിടെ രണ്ടുപേരെ ഞാൻ അടച്ചു വെച്ചേക്കുവാ പെരക്കകത്ത് കാരണന്ന് വെച്ചാൽ ചൂട്
ചൂട് എപ്പളാ ആ ഇത് വരുന്നെന്ന് പറയാൻ പറ്റില്ലല്ലോ ഇഴജന്തുക്കള പേടിയ അതും ഉണ്ട് ഇഴ ജന്തുക്കളെ പേടിയേ അതാണ് ഇവിടെക്കറ്റവുണ്ട് പാമ്പ് പാമ്പ് പ്രശ്നം മുറ്റത്തക്ക വന്ന് മൂന്ന് പ്രാവശ്യം ചേരയാണ് എന്നാലും പിന്നെ എനിക്ക് എന്തൊക്കെയോ ആവുക കണ്ടിട്ട് ചേര ചേര വിഷല്ലാത്ത തന്നെ ചേര അറിയല്ലോ
ആഹ് ആഹ്
ഉം അതാണ് അതാണ് അപ്പൊ പിന്നെ
ആഹ് ചേര വന്നു ഞങ്ങൾക്ക് ഇവിടെ കുറെ കുഞ്ഞു കുഞ്ഞു പാമ്പുകള് അവിടുന്ന് ഇവിടന്നൊ ക്കെ കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസവും തല്ലി കൊന്നു പിന്നെ പെരക്ക അകത്തേക്ക് ഇതുവരെ കേയറിയിട്ടില്ല പക്ഷേ ഈ പൂച്ചയും ഒക്കെ ഉള്ളത് കൊണ്ടെ ഇതുങ്ങള് ചെലപ്പോ പിടിച്ചുകൊണ്ട് വരും
ഉം പൂച്ചാന്റെ കാവല് നല്ല കാവലാ ഞങ്ങൾക്കും ഉണ്ട് ഇവിടെ രണ്ടെണ്ണം എന്തോ പൂച്ചകൾ രണ്ടെണ്ണം ഞങ്ങൾക്കും ഇവിടെ ഉണ്ട് അങ്ങനെയാണ് ഞങ്ങളത് കണ്ടത്
ആഹ് ആഹ് ഇവര് ഇവര് കളിക്കുവോ തട്ടി കളിക്കുവോ എടുത്തോണ്ട് നടക്കോ ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മള് കാണുള്ളൂ
ആഹ് അപ്പഴും പേടിയാണ് ഓര് ഓര് പകുതി ജീവനാക്കി കൊണ്ട് വന്നിട്ടെ അങ്ങനെയുണ്ട് പൂച്ചാളാ കൊണ്ട് പ്രശ്നം കൊന്ന് കയ്യാണെങ്കി നമ്മക്ക് ഉം ഉം
ആഹ്
ഞങ്ങക്ക് മൂന്ന് മഴ കിട് ട്ടിവിട നല്ല മഴ നല്ല മണ്ണൊക്കെ മണ്ണൊക്കെ നല്ല ചൂടിന് കൊറവൊന്നുമില്ല ഉച്ചക്കക്കെ നല്ല അപ്പൊക്കെ നല്ല ചൂടാണ് ആഹ് അതിലാറെ പ്രശ്നം കരണ്ട് പോയിട്ടേനി രാത്രി പകല് നമുക്ക് പുറത്തെവിടെയും മരത്തിന്റെ ചോട്ടിലോ എവിടെയെങ്കിലൊക്കെ ഒന്ന് പൊറത്തേക്ക് എങ്ങനെങ്കിലും എറങ്ങാം രാത്രി ഒന്നിനും കയ്യൂലല്ലോ ചൂടങ്ങട്ട് സഹിക്കാൻ കഴ്യാതെയായിട്ട്
അതെ
അതെ ഉം
ആഹ് ആഹ് ആഹ് ഞങ്ങ ക്ക് മഴ ഒരെണ്ണേ നന്നായിട്ട് കിട്ടിയുള്ളൂ പക്ഷെ ആഹ് ഭൂമി മൊത്തത്തിലൊന്ന് തണു ത്തു എന്നിരുന്നാലും ചൂടിന് വല്യ കുറവൊന്നുമില്ല രാത്രിൽ അത്യാവശ്യം കൊഴപ്പില്ലാത്ത തണുപ്പുണ്ട് എന്നിരുന്നാലും ചൂട് ഭയങ്കര കൂടുതല ഇവിടെ എല്ലാരും ഈ ഫാനിട്ട് തന്നെയ ഇപ്പോഴും കിടക്കുന്നെ ഈ ശരിക്കും പറഞ്ഞാ നമ്മുടെ ഒരു ഏരിയെല് ഫാൻ ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥയുള്ള സ്ഥലവെ അല്ല കൊറച്ച് ഗ്രാമപ്രദേശവാ
ആഹ് ഞങ്ങക്കും പക്ഷെ അവിടെപ്പോ നാട്ടിലെ കാലാവസ്തെടെ അപ്പറവായി ഫാനില്ലാതെ ആ ഇവിടെയും ഫാനില്ലാതെ കെടക്കാൻ കഴയൂല്ല അത്രക്കും ചൂ അതെ പിന്നെ ഓടിട്ട വീടാവുമ്പോ പിന്നേം പിന്നേം തണുപ്പ് കിട്ടും
കിട്ടുവല്ലേ ആഹ് ആഹ് ആഹ്
ന്നാലും എല്ലാരും ഇവിടെ വരുമ്പോളേ ഞങ്ങളത് തെങ്ങും കവുങ്ങും പ്ലാവും ഒക്കെള്ള സ്ഥലാണ് അപ്പ എല്ലാരും പറയും ഇവിടെന്നെ തണുപ്പാണ് റയും
തണുപ്പുണ്ട് ആ അത് ഈ ചുറ്റും മരങ്ങള് നിക്കുമ്പോ കുറച്ചൂടെ നമുക്കൊരു എന്നാ ചൂട് വേന
ആഹ് അതെ
ഉ പിന്നെ ഈ എന്ന വാർക്ക വീടുകളൊക്കെ ആണെങ്കി നമുക്ക് അകതിരൂന്ന് കഴിഞ്ഞാ വൈകുന്നേരം ആവും ചൂട് ഭയങ്കരമായിട്ട് ഇറങ്ങും
മായിട്ട് എറങ്ങും ആഹ് അതെന്നെ
ഷീറ്റ് പെരകളാണെ അത്രയും പ്രശ്നമില്ലെന്ന് തോന്നുന്നു എല്ലാം കാലാവസ്ഥ അതാത് മാറി വരുന്നത് നമു അതുപോലെ തന്നെ നമുക്ക് ഉള്ളിലേക്ക് കിട്ടുള്ളൂ വാർക്കപ്പെരകളല്ലേ ഇപ്പ എല്ലായിടത്തും അതുകൊണ്ട് പൊതുവേ ചൂട് കൂടുതല സാധ്യത
സാധ്യത
പിന്നെ ഇവിടെ കൊറേ കൊറേ ഈ പിള്ളേർക്കാണെലും ഒരുപാട് അസുഖങ്ങളും പ്രശ്നങ്ങളുക്കെ വന്നുട്ടൊ ചൂടുകാലത്ത് എന്നാന്ന് വെച്ചാ ശരീരം മുഴുവൻ ചോറിഞ്ഞ് തടിച്ച് പൊട്ടി അന്നിട്ട് പിന്നെ ഞാൻ കറ്റാർവാഴെടെ അകത്തുള്ള ആ ഒരു പൾപ്പുണ്ടല്ലോ ഉം ആ പൾപ്പ് എടുത്ത് നന്നായിട്ട് മിക്സിൽ അടിച്ചിട്ട് ഇത് പിള്ളേർക്ക് തേച്ചിടെക്ക് കൊടുക്കും അങ്ങനെ കൊടുക്കുമ്പോ ഒരു ഈ കറ്റാർ വാഴ കൂടുതലുണ്ട് ഇവിടെ ഞാന് കൊറച്ച് എന്താ പറയാ നമ്മുടെ എന്നാ കൊറച്ച് സോപ്പും എന്റെതായ രീതില് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നുണ്ടെ
ഏഹ്
അപ്പം ആ അതുകൊണ്ട് പിന്നെ ഈ കറ്റാർവാഴ കൊണ്ട് സോപ്പുണ്ടാക്കി തേക്കുവാ
കറ്റാർവാഴോണ്ട് നമ്മുടെ പിന്നേ ഷാമ്പു അങ്ങനെ
ഒക്കെ ഞാൻ ഉണ്ടാക്കും അപ്പൊ അത് കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു ഈ ചൂടിനെ പ്രതിരോധിക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഇവിടെ അപ്പം അമ്മയൊക്കെ പറയും നീ അത് തന്നെ ഉണ്ടാക്കിയാ മതി കേട്ടോ നിർത്തല്ലേ എന്നാന്ന് ചോദിച്ചാ അത്യാവശ്യം നമ്മുടെ ശരീരം ഇങ്ങനെ വരണ്ടു പോകുന്നതിനെ ഒരു പരിധിവരെ തടയുന്നുണ്ട്
തടയുന്നുണ്ട്ല്ലേ
ആഹ് ഈ ശംഗു പുഷ്പവും കറ്റാർവാഴൊക്കെല്ലെ അതൊക്കെ വെച്ചിട്ട് നമ്മള് ഇങ്ങനെ സോ
ങ്ങനെ സോപ്പും സ്വന്തമായിട്ട് എല്ലാതും ഒണ്ടാക്കും ആഹ്
അത് ഒരു പരിധിവരെ ഉപയ ഉപയോഗപ്രദമാണ് കേട്ടോ ഞാനിപ്പോ ഒരു ഏഹ് കൊ ച്ചുണ്ടായെ ഒരു രണ്ടു മാസം തൊ
രു മാസം തോട്ട് ഞങ്ങള് തുടങ്ങിയത പക്ഷെ നല്ലായിട്ട് നമ്മുടെ ഈ ചൂടിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കുളിക്കുമ്പോ നല്ല തണുപ്പാണ് നമ്മക്ക് ദേഹത്തു ആ അങ്ങനെയൊക്കെ ആവുമ്പോ സുഖാണ്
അങ്ങനെ എന്തെങ്കിലു ഒക്കെ കണ്ടുപിടിച്ച് നമ്മള് ഇതിനെ പ്രതിരോധിക്കാം എന്നുള്ളതേ ഉള്ളൂ ശരിക്കും പറഞ്ഞ ചൂട് കാലാവസ്ഥയാണ് ചെലപ്പം മെയ് മാസം പകുതിയോട് കൂടി മഴ തുടങ്ങുമായിരിക്കും മഴ തുടങ്ങിയ പിന്നെ കണ്ടിന്യൂ അങ്ങ് മഴയായിരിക്കും മുന്നോട്ട്
ഇവിടെ ഇപ്പം മൂന്ന് മൂന്ന് മഴ ഇപ്പോൾ തുടർച്ചയായി കിട്ടി ഇന്നലെയും കിട്ടി കിട്ടി മിനിഞ്ഞാന്നും കിട്ടി അതിൻ്റെ തലേന്നും തലേന്നും കിട്ടി അങ്ങനെ മൂന്ന്ദിവസം തുടർച്ചയായിട്ട് കിട്ടി.
ആഹ് ആഹ് ആഹ് ആ മഴ ഈ മഴയാലും വെയിലായാലും ഏത് സ്ഥലത്തായാലും നല്ല രീതിയില് പ്രശ്നമുണ്ടാവും ഇപ്പൊ മഴ കൂടിയാലും ഞങ്ങൾക്ക് പ്രശ്നവാ വെയിൽ കൂടിയാലും ഞങ്ങക്ക് പ്രശ്നവാ മഴ കൂടിയാല് ഉരുളും ഉരുളു പൊട്ടലും വെള്ളപൊക്കവും വെള്ള ഇവിടെ വരത്തില്ല ഉരുള് പൊട്ടല് ന്ന് ഒക്കെ ഉള്ള സ്ഥലങ്ങളാ അപ്പം ഉരുൾപൊട്ടല് പേടിക്കണം.
ആഹ് അങ്ങനെ ആവുമ്പ
ആ പിന്നെ വേനൽക്കാലത്ത് നമ്മുക്ക് പറയത്തക്കതായ ഞാൻ പറഞ്ഞില്ലേ നമ്മുക്ക് ശ ത്യം പറഞ്ഞ അങ്ങനെ ചൂട് വരുന്നൊരു ഏരിയ അല്ല നമ്മുടെ സ്ഥലം അല്ല അങ്ങനത്തെ പക്ഷെ ഉം പൊതുവേ തണുപ്പിന് വേണ്ടി ആൾക്കാര് വരുന്നതാ. പക്ഷേ ഇപ്പൊ ഈ പ്രാവശ്യം വേനൽക്കാലം ഒരു തരത്തിലും നാട്ടിലെ കാലാവസ്ഥയോട് ചേർന്ന് പോകുന്ന അതേപോലെ തന്നെ ഒരു കാലാവസ്ഥയായിപ്പോയി.
ഉം.
ഹലോ
ഹലോ ആ കേൾക്കണില്ലേ?
ആ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ ആഹ് ആഹ്പിന്നെ അവിടെ കുട്ടികളെയൊക്കെ പുറത്തിറ കളിക്കാനോ അങ്ങനെയൊക്കെ വിടാറുണ്ടോ ഈ ചൂട് ചൂട് കാലാവസ്ഥ കൊണ്ട്
ഇല്ല ഇല്ല ഇൻ്റെ മക്കളൊക്കെ വലിയ താന് ചെറിയോൻ പ്ലസ് ടു ആണ്. അങ്ങനെയാണ് അപ്പം ഉം ആ പോല് അങ്ങനെ വൈകിട്ട് വൈകിട്ട് ഇറങ്ങും. ഒരു അഞ്ച് മണി അങ്ങനെ അഞ്ചരൊക്കെ ആയിട്ട് കള കളിക്കാൻ പോകും.
ആഹ് ആ ആഹ് ആാ ആഹ് ചൂട് കുറയുമ്പം ക്രിക്കറ്റ് കളിക്കാനൊക്കെ ആയിട്ട് പോവും അല്ലേ.
ആ പന്തളി ഫുട്ബോൾ പന്തളിക്കൊക്കെ പോവും ഇന്നലപ്പോ ഞാൻ നാത്തൂൻ്റെ വീട്ട്ക്ക് ആക്കി കൊണ്ടുവരി ചൂടാണ് ഞാൻ ഇല്ല നമ്മക്ക് രാത്രി പോകാറ് കാരണംഅങ്ങനെയാണ് ഹസ്ബൻഡിന്റെഭർത്താവിന്റെ പൊങ്ങളോടെക്കെ ഇന്നത്തെ വിഷയത്തിന്റെ സമയം കഴിഞ്ഞ് കഴിഞ്ഞുആ
അടുത്തെ വിഷയമായിട്ട് നമ്മുക്ക് പിന്നെ കൂടാം.
ഓക്കെ എന്നാ ശരി